നല്ല വിശേഷം അതേ സുഖമാണ്. ഞങ്ങൾക്കും മഴയുണ്ട്
ഓഹ് നമുക്ക് ഭയങ്കര മഴ രാവിലെ തൊട്ടേ പെരും മഴ. പെരുന്നാളായിട്ട് പുറത്തു പോകലും പോകാൻ പറ്റാതിരിക്കയാണ് ഭയങ്കര മഴ
അതെയോ
ഉം
ഞങ്ങളുടെ ഇവിടെ അത്രയും മഴയില്ല സൂര്യൻ ഇടയ്ക്കിടക്ക് വരുന്നുണ്ട്
ഉം ഓഹ് പിന്നെ ജിമ്മിലൊക്കെ പോറ പോവുന്ന ആളാണോ?
അതെന്നെ അഹ് സ്ഥിരായിട്ട് കഴിഞ്ഞ പത്ത് വർഷയിട്ട് ജിമ്മിൽ പോയിക്കൊണ്ടിരിക്കുന്ന ആളാ.
അപ്പൊ ജിമ്മർ ആണല്ലേ?
ആഹ് ഞാൻ ഫിറ്റ്നസ് കോൺഷ്യസ് ആണ് ഐം ഫറ്റ്നസ് ഫ്രീ
ആഹ് ഞാനെന്ന വെ വീട്ടിലാണ് ചെയ്യുന്നത് അങ്ങനെ അപ്പൊ നിങ്ങൾ വീട്ടില് ജോലിയൊക്കെ ചെയ്യോ?
ആഹ് വീട്ടില് ഞാൻ അങ്ങനെ ജോലി ചെയ്തിട്ടില്ല അത് ജോലി ചെയ്യാൻ വേണ്ടി നമുക്ക് ആളുണ്ട്
ആഹ് ജിമ്മിലൊക്കെ പോയുള്ള പൈസ കൊടുത്തുള്ള എക്സസൈസ് ആണെ നമുക്ക് എന്നുള്ള സാമ്പത്തികൊന്നുല്ല നമ്മള് വീട്ടില് ഇരുന്ന് വർക്കൗട്ടൊക്കെ ചെയ്യും പോന്ന്ണൊ അല്ല മന്ത്ലി പൈസ കൊടുക്കണ്ടേ
ആഹ് മന്ത്ലി പൈസടുക്കണം ഇപ്പ നിങ്ങൾ ഒരു പേഴ്സണൽ ട്രെയിനറയിട്ട് പോവാന്നുണ്ടങ്കിൽ നിങ്ങൾക്ക് ഫ്രീ ആയി ചെയ്യല്ലോ
ഓഹ് അങ്ങനെ ആണല്ലേ ആഹ് അങ്ങനെയും പോകല്ലേ പേഴ്സണൽ ട്രൈനെർ ആയിട്ട് ഉം നിങ്ങള് ഡ്രെ പേഴ്സണൽ ട്രെയിനർ ആയിട്ട് പോകന്ന ആളാണോ
ആഹ് അത് ഞാൻ എക്സ്പ്ലോർ ചെയ്തിട്ടില്ല അതിൽ ഞാൻ അധികം ചെയ്തിട്ടില്ല ഞാാനല്ലാതെ ജിമ്മിൽ പോവത്തേ ഒള്ളു
ആഹ് ആഹ് നമ്മുടെ നമ്മടെ ജിമ്മന്ന് പറഞ്ഞാ വീട്ടില് തുണി കഴുകുന്നത് വാഷിംഗ് മെഷീനൊന്നുല്ല തുണി കഴുകുന്നത് തറ തൊടയ്ക്കുന്നത് മിറ്റം തൂക്കുന്നത് ഇതൊക്കെ നമ്മൾ തന്നെ ചെയ്യുന്നത് അത് ഒരു ജിം ആണ്
ഓഹ് അതാണ് നിങ്ങള് ജിം
ഉം പിന്നെ കെണറൊക്കെ ഉണ്ട് കെണറാണെ ഒരുപാട് തൊടിയുള്ള കെണറാ മോട്ടറൊന്നും വെച്ചിട്ടില്ല അതീന്ന് വെള്ളം വലിച്ചു കോരണം
ഓഹ് അതൊക്കെ നിങ്ങൾ സ്വന്തമായിട്ടാണോ ചെയ്യുന്നത്
ആഹ് പിന്നെല്ലാ വീട്ടിൽ വേറെ ആാര ഇരിക്കുന്നു ചെയ്യാൻ വീട്ടിലുള്ള മ മക്കളൊന്നും ചെയ്യത്തില്ല അതൊക്കെ ചെയ്യാറൊന്നും ആയി അറിയത്തില്ല ആയില്ല നമ്മളെന്നെ ചെയ്യുന്നു ഏഹ് പഠിപ്പിച്ചാലു അവര് ചെയ്യതൊന്നുല്ലാന്ന് അവർക്ക് പഠിക്കാനുണ്ടെന്ന് പറയും.
ഓഹ് വല്ല്യ പഠിത്തക്കാരാണോ മക്കള്
പഠിത്തക്കാരാണ് വെല്ല്യ പഠിത്തക്കാരാണ് മക്കള് നമ്മള് വിചാരിക്കു പഠിക്ക എന്നിട്ട് ഇത് തന്നെ നമ്മുടെ ജിമ്മ്. ആഹ് വെള്ളം എല്ലാ ഒരുപാട് മോട്ടറ് വയ്ക്ക്യാത്തോണ്ടേ
ഉം.
ഒരുപാട് വീട്ടിലേക്ക് ആവശ്യൊള്ള വെള്ളവെല്ലാം ഞാൻ തന്നെ കോര്ന്നത് കൊറച്ചൊക്കെ എല്ലാരും പ്പ സഹായിക്കും.
അപ്പൊ ബോഡിയൊക്കെ നല്ല വെൽ മെയ്ന്റെയ്ൻ ടാണോ
ആഹ് ആണാണ് അധികം വണ്ണംവൊന്നും ഇല്ല എല്ലാരും എന്നോട് ചോയിക്ക്യും ജിമ്മിലൊക്കെ പോക്ന്നെയാന്നോന്ന്. ബോഡി കണ്ടിട്ടായിരിക്കും ചോദിക്ക്ന്നത് ഉം.
ഫാറ്റി ലിവറല്ലേ അങ്ങൻതൊള്ള എന്തേലും ബന്ധമായ അസുഖങ്ങള്
അങ്ങനൊന്നുല്ല.
അല്ല സാധ ഇപ്പ ഈയൊരു ഇതില് പ്പം അമ്മള് കണ്ട് വരാറുള്ളത്ത്താണല്ലോ നിങ്ങള് നിങ്ങളത്രേം ഫിറ്റ്നസ് കോൺഷ്യസ് ആയോണ്ടായിരി
ഓ വരാത്തത് വരാത്തത് അങ്ങനെ വേറെ പ്രശ്നൊന്നുല്ല. ഷുഗറ് പ്രഷറ് അങ്ങനൊന്നുല്ല.
ആഹ് അത് വളരെ നല്ല ഒരു കാര്യമാണ് കേക്കാൻ തന്നെ
ആഹ് അതെന്നെ ജോലിയൊക്കെ ചെയ്യുന്നോണ്ടായിര്ക്കും. പിന്നെ വർക്കൗട്ടെയ്യാനാണെങ്കി ഇപ്പൊ പിന്നെ മിറ്റം ട്ടെറങ്ങാൻ വയ്യാത്ത മഴ
വർക്കൗട്ടൊക്കെ ചെയുമ്പോ
ആഹ് ഈ ജോല്യേളൊക്കെ ചെയ്യുമ്പഴേ നമ്മള് വിയർത്ത് നമ്മടെ വീ ട്ട്ലെ തറയൊക്കൊയൊന്ന് ഫ്ലോറ് ഒക്ക്യൊന്ന് ക്ലീൻ ചെയ്താ മതി കട്ടി ന്റടീലൊക്കൊന്ന് തൂത്തുവാരി വീടൊന്നടിച്ച് തൂത്താ തന്നെ നമ്മള് ജിമ്മി പോണ്ട അത്രയും കലോറി കത്തിച്ച് കളയും. പിന്നെ വെള്ളം കോരാക്കോ പിന്നെ പറമ്പു ഒരുപാടുണ്ട് ന്ന രം മിറ്റം തൂക്കാൻ തന്നെ ഒത്തിരിയൊണ്ട്. നാത് സൈഡും തൂക്കണം.
ഈ കുഞ്ഞ് ചൂല് വെച്ച്ട്ടാണോ മിറ്റം തൂക്കുന്നേ?
തോന്ന് ഞാനാന്നേല്ലേ ജിമ്മില് ന്നും പോന്ന്ല്ലല്ലോ അത് കൊണ്ട് ചൂല് കുറ്റിച്ചൂല്ന്ന് പറയും ചെറിയ ചൂല് വെച്ച് കുനിഞ്ഞ് തൂക്കും. അങ്ങനെ ആഹ് അങ്ങനാന്ന് തൂക്ക്ന്നത്.
ഞങ്ങള് ണെങ്കി അഅ് ധാരാളം എക്യുപ്മെന്റ്സൊക്കെണ്ട്.
ആണല്ലേ എനിക്കും പോണോന്ന് കാ അവ്ടൊക്കെ പോയി കാണ്ണോന്ന് ആഗ്രഹൊണ്ട് പോയിട്ടില്ല.
നമ്മളിപ്പോ ഒക്കെ ചെയ്യുവാന്നുണ്ടെങ്കി നമ്മ്ടെ ഫാറ്റൊക്കെ ആന്നെങ്കി മസിലായിട്ട് മാറും. നമ്മ്ടെ വെയിറ്റില് വേരിയേഷൻ വരത്തില്ല. പക്ഷെ നമ്മടെ ആഹ് ഫാറ്റ് ബോഡീല് കൊറയും.
ആഹ് ആഹാ ആഹാ. ആഹ് അതാതീ ജിമ്മിലൊക്കെ പോന്നവര് മസ്സിലൊക്കെ വരുന്നത്‌ല്ലേ.
അതെ അതെ അത് അതാത് വെയിറ്റ് ഉം ലോസാകാതെ തന്നെ നമ്മള് മസ്സിൽ ഗെയിം ചെയ്യ്ന്നേ. അങ്ങനെ പ്രോട്ടീനും കാർബോഹൈഡ്രേറ്റ്സ് അതൊക്കെയാണെങ്കി നമ്മള് നോക്കി കണ്ട് കഴിച്ച് കഴിഞ്ഞാത്തന്നെ നമ്മടെ ആഹ് കൊറെയൊക്കെ ഫിറ്റ്നസ്സ് ആ രീതിക്ക് ആയിക്കോളും.
ഓഹ് നമ്മളൊക്കെ ക് കൂട്തലും പ്രോട്ടീനൊന്നും അങ്ങനെ അങ്ങനെ നോക്ക്യൊന്നും കഴിക്കാറൊന്നുവില്ല ചെലോസം മൊട്ട കഴിക്കും.
മൊട്ടാ, പയറ്, മീൻ ചിക്കൻ, സോയ ഇതൊക്കെ ഡെയിലി ഒരെണ്ണ എങ്കിലും അ ഉൾപ്പെട്ത്തി കഴിഞ്ഞാ നല്ലതായിര്ക്കും.
ഓഹ് അ മക്ക് മൊട്ടയെന്നൊന്നും കഴിക്കാനൊന്നും പറ്റത്തില്ല വല്ലപ്പൊഴു ഒക്കെ കഴിക്കും. പിന്നെ മീനൊക്കെ എല്ലാ ദെവസോം കഴിക്ക്യും.
ആഹ് മീനൊരു നല്ല പ്രോട്ടീൻ സോഴ്സാണ്.
ആ ഹാ ഹ ഹ അതുപോലെ ചെറുപയറൊക്കെ മൊളപ്പിച്ച് കഴിക്കാറുണ്ട്.
ആഹ് അതും നല്ലൊരു പ്രൊ പ്രൊട്ടിൻ സോസാണ്. സോയ നല്ലതാണ്. ചിക്കൻ നല്ലതാണ്. ക്ഷേ ചിക്കൻ അധികം ഓയിലിട്ടൊന്നും അ വറക്കയൊന്നും ചെയ്യരുത്. അത് നി മം ഓയിലിൽ വേണം ചെയാൻ. അപ്പൊ എയർ ഫ്രയർ ഒക്കെ ഉണ്ടെങ്കി നമുക്കങ്ങനെ ചെയ്ത് കഴിഞ്ഞാ അത് നല്ലായിരിക്കും.
ക്ഷെ എയർ ഫ്രയർ ഒരുപാട് ദോഷം ഉണ്ടെന്നൊക്കെ പറയുന്നു. ക്യാൻസർ വരും അതിനകത്ത് ട്ട് കരി ച്ചാൽ ന്നൊക്കെ അങ്ങനെ പറയുന്നു. കറക്ടാണോന്ന റിയത്തില്ല. അങ്ങനെ കേട്ടിട്ടുണ്ട്.
അങ്ങനെയാണെ നമ്മുടെ ഇപ്പഴ്ത്തെ എന്ത് സാനം യൂസെയ്താലാണ് ക്യാൻസർ വരാത്തത്?
ആഹ്. ആഹ് ന്നാ ഞ്ഞി ഒരുഎയർ ഫ്രെയർ ന്താത് എയർ ഫ്രയർ. ആഹ് അതൊരെണ്ണം വേടിക്കാ. ആഹ് അത് വേടിച്ചിട്ട് ചിക്കനൊക്കെ അതിലുണ്ടാക്കാം. മീനൊക്കെ ഓയിലില്ലാതെ പൊരിച്ചെടുക്കാൻ പറ്റുവല്ലെ?
അതെ. ഉം ഒരു ലൈറ്റോയിൽ നമ്മള് കൊടുക്കും. അല്ലാ ന്നുണ്ടെങ്കിൽ അത് ഭയങ്കരൊരു ഡ്രൈ ആയിട്ടുള്ള കൺസിസ്
ഓ ഓ ഓ ഹ് ആഹ് നിങ്ങള ങ്ങനെയൊക്കെയാണ് കഴിക്കുന്നെ അല്ലേ?
അതെ അതുകൊണ്ടാണ് എന്റെ ബോഡി നല്ല അ ഫിറ്റ്നസ് കോൺഷ്യസ് ആയിട്ടാണ് ഞാൻ കൊണ്ടു നടക്കുന്നത്.
ഓ ആഹ്. തെ ആഹ് കേട്ടപ്പ തന്നൊരു സന്തോഷം ഇങ്ങനൊക്കെ. ഇത്രയും ബോഡി കോൺഷ്യസൊക്കള്ള ആൾക്കാരുണ്ടല്ലോന്ന്. ഞാം വിചാരിച്ചു ആഹ് അതെ ഞാം വിചാച്ചു ന്നാ ഞമ്മളെ പോലെന്നെ വീട്ടിലെ ജോലിയൊക്കെ ചെയ്യത്തേയുള്ളന്ന്.
അതുപോലെ തന്നെ നിങ്ങൾ ടെർമറിക് കഴിക്കുന്നത് നല്ലതായിരിക്കും രാവിലെ വെറും വയറ്റിൽ ടെർമറിക്കിന്റെ കൂടെ ആ ആ മഞ്ഞള് മഞ്ഞളിന്റെ കൂടെ കുറച്ച് ആ എന്താ അതിന്റെ പേര് കറുത്തിരിക്കുന്ന ഒരു സാധനം ഉണ്ടല്ലോ? ഒരു എരിയോ
കുരുമുളകൊ ആ ആ ആ ആ ഇതൊക്കെ നമ്മുടെ വീട്ടിലുള്ളതാ. കുരുമുളകും ഉണ്ട് മഞ്ഞളും ഉണ്ട് വീട്ടിലുണ്ട് ഇതൊക്കെ.
ആ കുരുമുളക് പൊടിയൊക്കെ ആ കുരുമുളക് മഞ്ഞളിന്റെ കൂടെ എപ്പോഴും കുരുമുളക് ഉപയോഗി ക്കണം. അതിപ്പോ മോര് കാച്ചുവാണെങ്കില് എങ്കിലേ മഞ്ഞളിലെ ആ പല ആവശ്യമുള്ള ന്യൂട്രിയൻസ് നമ്മുടെ ബോഡിയിലേക്ക് അബ്സോർവ് ആകത്തുള്ളു.
ഓ ഓ ഓക്കേ ഓക്കേ എന്തൊക്കെ ഇതൊക്കെ നിങ്ങള് ന്യൂട്രീഷ്യൻസ് ആയ നിങ്ങള് ജിമ്മർ ആയതോണ്ട് ഇതെല്ലാം അറിയാം. നമുക്ക് ഇങ്ങനത്തുള്ള കാര്യങ്ങളൊന്നും ആരും പറഞ്ഞു തരുത്തെന്നും ഇല്ല അറിയത്തും ഇല്ല.
ഇതുകൊണ്ടാണ് നമ്മളൊരു ജിമ്മിലൊക്കെ പോയി തന്നെ ഒരു ഫോർമൽ രീതിക്ക് ആക്കി കഴിഞ്ഞാലുള്ള ഗുണം.
ആഹ് ആഹ് ഹാ ഹാ ഹാ ആന്നോ ഞാനും ഇനി എനിക്കുംഒന്ന് ജിമ്മിലൊക്കെ പോണന്ന് ഒരാഗ്രഹം വരുന്നു. ഇതൊക്കെ കേട്ടപ്പോഇത്രയും ഡീറ്റെയിൽ ആയിട്ടൊന്നും ആരും പറഞ്ഞ് തന്നിട്ടില്ല.
അതെ അതിന്റെ ഒപ്പം തന്നെ നിങ്ങൾ എന്തെങ്കിലും ഒരു ഫാറ്റ് കണ്ടന്റ് കൂടെ ഉൾപ്പെടുത്തുകയാണെങ്കിലാണ് കുറച്ചും കൂടെ ബെറ്റ റായിട്ട് വരുന്നത്. അപ്പൊ ഒരു സ്ലൈറ്റ് കുറച്ചൊരു ഓയിലിന്റെ കണ്ടന്റോ അല്ലെങ്കിൽ ഗീ ആയിരുന്നു ഏറ്റവും ബെസ്റ്റ്.
ഓഹോ ഓഹോ ഹോ
വീട്ടിലുണ്ടാക്കുന്ന ഗീ ഉണ്ടങ്കിൽ അതായിരിക്കും നല്ലത്.
ഓ നമുക്ക് പശുവും കറവയൊന്നും ഇല്ല. മിൽമയുടെ ഗീ തന്നെ വേടിക്കുന്നു. വെളിയിന്ന് തന്നെ വേടിക്കുന്നത്.
ആഹ്
കടയിൽ നിന്ന് തന്നെ മേടിക്കുന്നത്. ആ ആ അങ്ങനെ നിങ്ങൾ രാവിലെ അങ്ങനെയാണോ ഒരു ഡേ സ്റ്റാർട്ട് ആകുന്നത്?
ആ ഞാൻ രാവിലെ അങ്ങനെയാണ് ഡേ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിനുശേഷം ഞാൻ ജിമ്മിൽ പോകും. അത് ഞാൻ കുടിക്കാറില്ല. ഞാൻ ആക്ച്വലി ഷുഗർ കട്ടാണ് ചെയ്യുന്നത്.
മം എന്നിട്ട് വീട്ടില് പായസമൊക്കെ ഉണ്ടാക്കി കഴിക്കുവോ?
പായസമോ?
ആഹ്
അത് ഒരു സ്പൂൺ എന്തെങ്കിലും
ഓഹ് അത്രേയൊള്ളൊ
അല്ലെങ്കിൽ ഒരു ചെവിയൊരു കപ്പ് മാത്രം
ആണാ അയ്യോ അപ്പൊ നമ്മളൊക്കെ ആണേ ഐസ്ക്രീമൊക്കെ കണ്ടാ ഇഷ്ടം പോലെ കിട്ടുവ
ഞാൻ ഐസ്ക്രീം ഒന്നും തോടാറ് പോലുല്ല.
ആണോ അയ്യോ
പ്പ പിന്നെ ഭയങ്കര ഭയങ്കര മധുരവും പിന്നെ ആവശ്യമില്ലാത്ത ഫാറ്റൊക്കെ ഉള്ളതല്ലേ അതുകൊണ്ട് ഐസ് ക്രീമൊന്നും ഞാനങനെ കഴിക്കില്ല.
അത് ബ്യൂട്ടി കോൺഷ്യസ് ആയോണ്ട് അല്ല ബ്യൂട്ടി കോൺഷ്യസും ഹെൽത്ത് കോൺഷ്യസും ഒക്കെ ആയോണ്ട് കഴിക്ക ക്കാത്തായാണോ അത് അതിനോടുള്ളൊരു കൊതി ഇല്ലേ? താല്പര്യം ഇല്ലേ?
രണ്ടുമാണ്. അതിനെപ്പറ്റി അറിയാവുന്നത് കൊണ്ട് തന്നെ എനിക്ക് അതിന് അതിനോടുള്ള ഒരു താല്പര്യമില്ല.
ഓഹ് നമുക്കൊക്കെന്നെ ഐസ്ക്രീം ആഹ് ചെറുപ്പത്തിലെ അങ്ങനെയാണ്
അല്ല ചെറുപ്പത്തില് ഞാൻ ധാരാളം കഴിക്കുമായിരുന്ന് വലുതായി വന്ന പ്പഴത്തേക്ക് ആ അത് ഇഷ്ടപ്പെടാതായി അതിനെ പറ്റി അറിഞ്ഞു വന്നപ്പഴത്തേക്ക്
ഉം ഉം ഉം കുഞ്ഞിന്ന് ഐസ്ക്രീമും ഞാനും കുറച്ചൊക്കെ കഴിക്കും ഐസ്ക്രീമൊക്കെിട്ടിയ എനിക്ക് ചോക്ലേറ്റ് ഐസ്ക്രീമൊക്കെവയങ്കര ഇഷ് ഷ്ടമാണ് അതൊക്കെ
നമ്മളീ പ്റോസസ്ടായിടുളള ഷുഗറ് എപ്പഴും ഒഴിവാക്കുന്നതാണ്
ആഹ് ആം കേക്കൊക്കെ കഴിക്കാറ കഴിക്കത്തില്ലല്ലേ
ആഹ് കേക്ക് വീട്ടിൽ അമ്മ ഉണ്ടാക്കുവാണെങ്കിൽ അതൊരു പീസ് കഴിക്കും
ഓഹ് ഉം ആ കേക്ക് ഒക്കെ ഒരുപാട് ദോഷാന്ന് പറയുന്നത് അത്‌ മൈദയിലും പഞ്ചസാര ഉം പാൻ തന്നെ ഉരി ക്കിയൊക്കെ ഉണ്ടാക്കുന്നല്ലേ ആഹ് അങ്ങനത്തുള്ളതന്നും കഴിക്കാത്തതാ ഏറ്റവും ബെറ്ററ് ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിക്കണം അന്നരം അപ്പം നമുക്ക് നല്ല ആരോഗ്യത്തോടിരിക്ക
അതെ ഹെൽത്ത് ഒക്കെ സൂക്ഷിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഹോസ്പിറ്റൽ ബില്ലൊക്കെ കൊറഞ്ഞു കിട്ടും
ആഹ് ഹെൽത്തീസ് വെൽത്ത്നല്ലേ പറയുന്നത്
അതെ അതെ ഹെൽത്ത് തീർച്ചയായിട്ടും നമ്മുടെ ആരോഗ്യം തന്നെയാണ് നമ്മുടെ സാമ്പ ഏറ്റവും വലിയ സാമ്പത്തികം
ആഹ് കറക്റ്റാണ് ഓ എന്തായാലും നല്ല അറിവുകളൊക്കെ പങ്കിട്ടതില് ഒരുപാട് നന്ദി
ഓക്കെ ശരി താങ്ക്യു
താങ്ക്യൂ